ഹലോ ആ എന്തൊക്കെ വർത്താനം സുഖം ആഹ് ഇങ്ങനെ പോണ് എന്താ പരിപാടി ചായക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു ഇവടെ ഇങ്ങനെ ഇരിക്കാണ്
ഏഹ് മക്കളൊക്കെ എവടെ
അവര് ഇവട്ണ്ട് അവര് ഇങ്ങനെ കളിക്കാണ്
ഇന്നെന്താ മഴിം മഴെക്കെണ്ടോ
ഇല്ലേ ഇന്ന്പ്പം നല്ല വെയില ഇപ്പം കൊറച്ച് ദിവസായിട്ട് നല്ല വെയിലല്ലേ
ആഹ് വെയിലാണ് ഇവടെ ഞാ ഇന്ന് നല്ല വെയ്ലേനു ഇന്നലെ പിന്നെ എടക്ക് രാവിലെ ഒക്കെ ഇങ്ങനെ മഴ ഇണ്ടായിനു പിന്നെ ഇങ്ങനെ എടക്ക് വെയില് എടക്ക് മഴ അങ്ങനേണ് ഇപ്പോ
ഏഹ് അത് ശരി ഇന്നാ ഇവടെ ഫുള്ള് വെയിലേനു ഇവടെ മഴ പെയ്തിട്ട്പ്പം നാലീസായിണ്ടാവും
ഓരോ ഏഹ് ഓരോ ഭാഗത്ത്ക്കും ഒ ഓരോ കാലാവസ്ഥേണല്ലോ
അഹ് ആഹ്
ഉം ഇവടെ മഴേണങ്കി അവടെ എന്താ വെയിലേക്കാരം അങ്ങനെ ഒരുപോലെ അല്ലല്ലോ ഇപ്പം
ആഹ് അതെ ഇവടെ നല്ല വെയിലേന് ഇന്നും ഇന്നും ഇന്നലൊക്കെണ് നല്ല വെയ്ല്
ആഹ് ഇത് വരെ നാലീസാ ഇപ്പൊ അട്പ്പിച്ച് ഒരു അഞ്ചാറീസം നല്ല മഴേനു വെയ്‌ലില്ലാതെ മഴേനു അപ്പ പിന്നെ വെള്ളൊക്കെ
കൊറച്ച് മുന്നേ ആയിട്ട് ഒരു ജൂൺ ഫസ്റ്റിലായിട്ട് ലേ അങ്ങനെന്നെനു ആഹ് ആഹ് അന്ന് എല്ലാർക്കും വെള്ളം ആവും ചെയ്ത്ണ് വെള്ളം ഇല്ലാ പറഞ്ഞോൽക്കൊക്കെ നല്ല വെള്ളംണ്ട്പ്പോ
ആഹ് കെൻറ്റ്ന്ന് ഞങ്ങക്കൊക്കെന്നും അങ്ങനെ വെള്ളം ഭയങ്കര കൊറവേനു വീട് പണിയൊക്കെ ആയിട്ട് വെള്ളം പറ്റെ കൊറഞ്ഞ് വന്നീനി പിന്നെ മഴ പെയ്തപ്പോ പിന്നെ മഴ വന്നപ്പം പിന്നെ വെള്ളം കൂടി
ഏഹ് ഞങ്ങക്ക് ഇവടെ ന്നാ വെള്ളം വറ്റൂല ഞങ്ങള് എത്ര ഇതായാലും ഞങ്ങള് വേ പാടത്താണ് ഞങ്ങളെ കെണറ് ഞങ്ങള് ആ ഞങ്ങളെ ഒരു കൊൻറ്റിലന്നെ ഞങ്ങക്ക് അഞ്ച് മോട്ടറ്ണ്ട് ഐല് ആ അഞ്ച് മോട്ടറ് അത് എന്നും ഇങ്ങനെ വെള്ളണ്ടാവും ഐല് ആ
ഇത് വെള്ളം വറ്റലൊന്നുല്ല ഇപ്പം രണ്ട് വീട് വീട് അങ്ങനെ ഉപയോഗിക്കല്ലേ വീട് പണി തേ പ്പ് കാര്യങ്ങളൊക്കെ അങ്ങനൊക്കെ ആയിട്ട് അധികം ഇപ്പം പിന്നെ ആ വെള്ളം ആഹ് അടി അടിയായിനി ഇപ്പം ഈ വേനല് ലാസ്റ്റ് മെയ് ലാസ്റ്റ്ക്കൊക്കെ അടിയായിനി പിന്നെ ഇപ്പ ജൂൺ ഒന്നാന്തി ഒക്കെ ആയപ്പോത്തിന് ഞമ്മക്ക് മഴ വന്നോണ്ട് ഇപ്പം വല്യൊര് ബുദ്ധിമുട്ടില്ലാതൊക്കെ ഇങ്ങനെ പോണു
ആഹ്
മഴ നല്ല മഴയത്ത് പിന്നെ ഞങ്ങളവിടക്കെ ആകെ വെള്ളത്തിലേക്കാരം ഞങ്ങളെ വീട് ന്നി ക്കണ അവിടൊന്നും വെള്ളം ഇല്ല്യങ്കിലും ഞങ്ങള അങ്ങാടിയൊക്കെ അവടെ അധികം തോട് പാടം അങ്ങനെണ്
ആഹ് ഇവടെ അങ്ങനേണ് ഇവടെ ഞങ്ങൾക്ക് ഇവടെ വല്യൊരു തോട്ണ്ട് പോവ്ണ്ട് ആഹ് തോട് അങ്ങട്ട് ആഹ് തോടും ഐന്റെ തൊട്ട് ച്ചാരി ഫുള്ള് നെരന്ന പാടാണ് നല്ല മഴേണ്ട് പെയ്താല് ഈ തോടും പാടം കൂടെ ഒന്നായി നമുക്കൊരു പുഴ പുയ പോലെയാണ് അവിടെ മൊത്തം പിന്നെ പുയ പോലെയാണ് നല്ല രസാ കാണാന്. ആഹ് പിന്നെ മക് സ്കൂൾ ഇണ്ടാവൂല്ലാ ഞങ്ങ് ക്കെ അന്ന് ആഹ് ടൈമ് സ്കൂള് അവധിയാവൽ അവധി ആവലാണ് സാധാരണ ഇന്നാലും ഞങ്ങളൊരു ഏരിയാന്ന് വെച്ചാല് ആഹ് ഞങ്ങളൊരു ഇവര് സ്കൂൾന്ന് വെച്ചാല് ഇവര്ത് ന്നല്ലാ ആഹ് ഒരു ഏരിയ സ്കൂൾന്ന് വെച്ചാല് ഫുള്ള് ഇവ് ഞങ്ങക്ക് ഈ റോ ഈ തോട് കടന്നിട്ടാണ് വെരാളളത് ആഹ് രണ്ട് മൂന്ന് സ്ഥ സ് സ ഈ സ്ഥലത്തൊക്കെ ഈ തോട് കടന്നിട്ടാണ് വെരാള്ളത് പാലത്ത്മ്മേക്കൂടെ തോടിന് മേലെയെല്ലം പാടത്ത് കൂടെ വെരാള്ളത്
ആഹ് അപ്പൊ സകൂൾക്ക് പോവാൻ കയൂല്ലാല്ലേ കുട്ട്യേള് ഉം ഗെതികെട് അങ്ങനെ അങ്ങനെയാകുമ്പം പിന്നെ ബുദ്ധിമുട്ടൂല്ലാ മറ്റേ അമ്മള് പേടിയാണ് കുട്ടികളെ പറഞ്ഞയക്കും
നമ്മള് പെട്ട് നമ്മള് നമ്മള് വീട്ട് പെട്ടാല് നമ്മള് നമ്മളെ വീട്ടിലാ നമ്മള് വീട്ടില് ഞമ്മക്ക് അവിടുന്ന് കെട്ടിച്ച വീട്ട്ക്ക് പോവാന് അങ്ങനൊന്നും കയ്യൂലാ അങ്ങനെ അ ആരൊക്കെയാ എവിടൊക്കെ നിക്കാച്ചാ അവടെ നിക്കാ അവിടുന്ന് അങ്ങട്ടും ഇങ്ങട്ടും പോവാൻ കയൂല്ലാ അങ്ങൻ
ഉം ഏഹ് ഏള് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്താ വെള്ളം കേറൂല്ലേ
ആഹ് ആഹ് നല്ല മയപെയ്താ രാവും പകലും നല്ല മയ പെയ്താല് ആണ് നിക്കാതെങ്ങനെ പെയ്താ
കൊണ്ട് അങ്ങട്ടൊന്നും അല്ലാ പക്ഷെ ഞങ്ങളെ ഈ അങ്ങാടി മെയിൻ റോഡ് അങ്ങാടി അവിടെ തോടും പാടൊക്കെ ഒന്നാവും തോടും പ ക്കൊന്നാവും പിന്നെ അപ്പ നമ്മുക്കും അങ്ങട്ടും ഇങ്ങട്ടും പോവാൻ കയ്യൂല്ലാ പിന്നെ മക്കളൊക്കെ സ്കൂൾ വണ്ട്
നല്ല രസാണ് കൊറേ വിട്ട് ഇങ്ങനെ ആൾ ക്കാര് ഞങ്ങള് എല്ലാ പെണ്ണുങ്ങളും ഇണ്ടാവും ആണുങ്ങളും ഇണ്ടാവും എല്ലാരും ഇണ്ടാവും റോട്ടിൽ ഇതിങ്ങനെ നോക്കിക്കാണ് കാരണം പൊറത്ത്ക്ക് ദൂരത്ത്ക്ക് ഞമ്മക്ക് എവുടുക്കും പോവണ്ടാ പുയെങ്ങനെ ഒഴുകി പോണ മാതിരിയാണ് നല്ല വെള്ളോം ആഹ് ഞമ്മക്ക് ഇവടെന്ന് കൊറച്ചങ്ങ് പോയാ മതി ഞങ്ങള് ആഹ് ഞങ്ങള് തറവാട്ട്ന്നാണെങ്കില് ആഹ് തറവാട്ട്ന്നാണെങ്കിൽ തുള്ളി പോവാനുള്ളൂ
ആഹ്
അവിടെക്കൊന്നും വെള്ളെത്തൂലാ ആ ഒര് അവിടെ തോടിന് തൊട്ടടുത്തന്നെ ഒരു വീട്ണ്ട് ആഹ് ഓരെ മുറ്റത്ത്ക്കൊക്കെ കേറും ആഹ് ആഹ് ഓരെ വീട്ട്ക്ക്ക്കൊക്കെ കേറും പിന്നെ പറഞ്ഞാ ഞങ്ങള് ഇവിടെ ഒര് അമ്മായിന്റെ മോന്റെ വീട്ണ്ട് ആഹ് വീട്ടില് ഒരു ഈ ലിൻഡൽവാർ ഇണ്ടല്ലോ നമ്മളെ ഈ ജനവാതിലിന്റെ മേലെ അവിടറ്റം വെള്ളാക്കാരം ഫുള്ള് വെള്ള ത്തിന്റെ വീട് ഫുള്ള് വെള്ളത്തിലാണ് അങ്ങനെയാണ്
ആഹ് ഞമ്മക്കാ ബുദ്ധിമുട്ട് അറിയാഞ്ഞെ അറിയാത്തെ നമ്മക്കാ വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഇല്ലാത് ത്തോണ്ടാ ഇള്ളോൽക്കൊക്കെ ഭയങ്കര ബുദ്ധ്
ആഹ് ഞമ്മളൊക്കെ ഇങ്ങനെ കൊറച്ച് ഉയർന്ന സ്ഥലത്താണ് ആഹ് ഇവര് ഇതേമാതിരി ഇവിടെ ഈ ഒരു നെര് ഈ മുട്ടിമ്മക്ക് വെള്ളെത്തിപ്പോത്തിന് തന്നെ ഏകദേശം സാധനങ്ങളൊക്കെ മേലേക്ക് കേറ്റി വാർപ്പിന് മേലെ അന്ന് പടവൂല്ലാ മേലെ പടത്തിട്ടൊന്നുല്ലേനി എന്നിട്ട് ഈ ടാർപ്പായ കെട്ടിങ്ങാണ്ട് അയിന്റെ ഉള്ളില് സാധനം കൊണ്ടേയിട്ടു ഒന്നായിട്ട് എ സി ഒക്കെ ഫുള്ള് വെള്ളത്തിലായ്നി പറഞ്ഞ് ഫുൾ വെള്ളം ആയി.
സാധനങ്ങളൊന്നും നമ്മക്കൊന്നും കാ കാണിക്കാൻ കയ്യൂലല്ലോ.
ആഹ് പെട്ടെന്ന് പിന്നെ ഓരോന്നും കയിച്ചാ ആ കടെക്കപ്പാടെ ചെക്കൻമാര് ഒന്നായിട്ട് കൂടി ഒക്കെ കെയറ്റി വെച്ച്.
ട്ടന്നാണ്ട് വെര്ലയ്ക്കാരം ഇന്നാലും ഞമ്മളെ ഈ മലപ്പുറം ജില്ലയിലൊന്നും വല്ല്യൊരു കൊയപ്പൊന്നുല്ല വായ അങ്ങനെ.
ആഹ് കയ്ഞ്ഞമ്മള് ആ ചൂരൽ മഴന്റതില്ലേന്യോ ആ ഒരു ടൈം ആ ടൈമിലൊക്കെ ഇവടെ നല്ല പൊഴ പോലേനി നല്ല ഭംഗിയ്നു ഇവട കാണാന്. നല്ല രസേന്നു. പ്പ ഞ്ഞമ്മള് പോകണ്ട അങ്ങനെ ഒയ്കി പോക്ണ കാണത് അയ്ക്കാണെങ്കില് ചെറ്യേ മക്കള് ചാ ട്വ അ കയറോണ്ട് അരക്ക് കെട്ടും പാലത്തിന്റെ തിമല് കമ്പിമല്. ഒരു തല കെട്ടിക്കാണ്ട് മറ്റേ തല ചെറിയ ചെറിയ മക്കളെ പള്ളമ്മ കെ കെട്ടും. അവ്ടെ കെട്ടീട്ട് നേരെ വളത്തോട്ട് വള്ളത്ത്ക്ക് ചാട ആഹ് അങ്ങനെക്കെണ്ടായിനു.
രസ കാണാ രസാണ് പക്ഷെ നമുക്ക് പേടിണ്ട് രസുവാണ്.
ഇന്നട്ട് കയ്ഞ്ഞ വർഷം ആ ആ വർഷം പോലീസ്മാരൊക്കെ വന്നീനി.
അ വേറെള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടല് അങ്ങനൊക്കാവുമ്പളേ. സുനാമി അങ്ങനെ നമ്മക്ക് ആ പ്രശ്നങ്ങളില്ല. ഇപ്പ ഇന്നത്തെ കാലാവസ്ഥാന്ന് പറഞ്ഞാല് ഏതായാലും ഈ വേനലായാലും മയണ്ട് മയ് കാലത്ത് വേനൽ വെയിലൂണ്ട് അങ്ങനേണല്ലൊ.
ആഹ് ഇങ്ങനായാലെന്താ വെള്ളപ്പൊക്കും കാര്യങ്ങളും ഉണ്ടാവൂല. മയക്ക് മയ് മയ ആഹ് മയ ക്ക് മയാവും വെയിലിന് വെയിലു ആവും അങ്ങനേണ് ആര് ഒരു പെ പേടിക്കണ്ടരു സന്ദർഭണ്ടാവൂല.
പിന്നെന്താ വിഷയ് രോഗങ്ങളാണ്. ഈ മയ മയ പെയ്യുമ്പളാണല്ലൊ നമ്മക്ക് വെള്ളത്തിലൂടിം രോഗങ്ങള്. ഇണ്ടാവ ആഹ് അസുഖങ്ങും മരണപ്പെട്ണും ഇങ്ങനെ ഒരു.
പ്പ മാറീട്ടൊള്ളു എല്ലാർക്കും പിട്ച്ചീനി ഉം.
അത് അത് ഒര് പകർച്ചവ്യാദണ് ഒര് ആക്ക് എന്താണ്.
അതില് പനി മാറ്യാലും ചൊമ മാറിക്കിട്ട്ണില്ല അതൊര് എട്ടീസം പതിനഞ്ചീസം. കൊണ്ടന്നെ നടക്കണം ചൊമ. മരുന്ന് കുടിച്ചിട്ടൊന്നും ഇങ്ങട്ട് ഏൽക്കാത്തൊരു ചൊമ അങ്ങനെ ഒരു.
ഉം ഇപ്പത്തെ അസുഖം തന്നെ പെട്ടന്നും മാറ്ണില്ല പനിയും. ചെറിയൊരു പനിയക്കരം അടയാളം.
ആഹ് അങ്ങനെ ആഹ് അതെ ചെൽപ്പോ ഒന്നുല്ലാതെ സ്കൂക്ക് പോവാക്കാര മ ക്കള് വരുമ്പം പനിം കൊണ്ടാക്കാരം വര്ന്നത്.
അയ്‌നീ സ്കൂൾലൊക്കാവുമ്പ ഈ പലേ സ്ഥൽത്ത്ന്ന് വര്നും. പലേ വ്യാധി മക്കള്വ ഓൽക്ക് ഇപ്പ വേഗണ്ടാവും.
അതെ.
അതാണ്.
ഇസ്കൂൾത്തര് പ്രശ്നത്ത്കൂടെ വരൂല കാരണം സ്കൂളൊക്കെ പറഞ്ഞ നല്ല വൃത്തിം കാര്യങ്ങളൂല്ല സ്
ആഹ്.
അതോണ്ട് സ്കൂൾ കൂടെ ഓല് തെളപ്പിച്ചാറിയ ആഹ് പല വീട്ട്ന്ന് വര്ന മക്കള് ചെ പ്പ പനി മാറിയിട്ട് ശര്ക്ക് മാറാത്ത മക്കള് വരെ വര്ന്ണ്ടാവും ക്ലാസ് കട്ടെയ്യൽ.
ആഹ് കട്ടെയ്യണ്ട വിചാര്ച്ചിട്ട് പക്ഷെ നമ്മള് ശരിക്കും മാറീട്ട് പറഞ്ഞേക്കാൻ പറ്റുള്ളു. പിന്നെ വേറുള്ള കുട്ടികൾകേക്കരം.
അവർക്കാണത് ബാധിക്ക നമ്മളെ അതേ അവസ്ഥ അവർക്കും വരും.
ട്ട് ഹോസ്പിറ്റൽന്നൊക്കെ ആൾക്കാര് വരാണല്ലൊ നമ്മള് വെള്ളം കെട്ടിക്ക്ണ്ടോ അങ്ങനെക്കെ നോക്കാന് കൊത്
ഒപ്പാൻ വരുണ്
ഞങ്ങളെ വീട്ടിക്കൊക്കെ വന്നീനി ഇന്നിട്ട് ഞങ്ങള് ഈ റിമ്മ് എന്താണ് ഈ മഴ വര്നെ ഇതർ പ്പൈംന്ന് ചാടുന്ന വെള്ളം റിമ്മില് ഞമ്മക്ക് ഉപയോഗിക്കാന് ക്ക് ഇടുക്കും ചെയ്ത് തിരുമ്പാന് അങ്ങനൊക്കെ ഉപയോഗിക്കുണൊള്ളൂ പക്ഷെ ഇതിങ്ങനെ ആ ഒരു പുഴു പോലെ ഒരു സാധനം ഇങ്ങനെ
ആഹ് ആഹ് ഈ കൂത്താടികള്
ആഹ് അതന്നെ അതൊക്കെങ്ങട്ട് ഞങ്ങളെക്കൊണ്ട് ഒഴിപ്പിച്ച് ഇങ്ങള് ഇത് വെള്ളം ഒഴിവാക്കണംട്ടോന്ന് പറഞക്കാണ്ട് ഓല് ഒഴിപ്പിച്ചു. ഇങ്ങനെ ഡെങ്കിപനിയൊക്കെ ഇങ്ങനെ ഇതിലൂടെ വരുണ്ട്ന്നൊക്കെ പറഞ്ഞിക്കാണ്ട്
ആഹ് ഇപ്പോം ഡെങ്കിപ്പനി വ്യാപകമായിക്കണ് പറഞ്ഞ്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ അറിയപ്പെടലൊടങ്ങീക്ക്ണ്. ഇതിന്റെ എടീൽ ഒര് ശിഗല്ല വൈറെസ്ലല്ലേയ്നോ
ആഹ് അതെ അതുണ്ട് ഡെങ്കിപ്പനിണ്ട് ഞങ്ങളെ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊറച്ച് ഒരാ ക്ക്, രണ്ടാക്കെറ്റെണ്ട്ന്ന് പറഞ്ഞ്കാണ്ട് അങ്ങനെ നോക്കാൻ വന്നേനു
ആഹ് അത് ശരി നല്ലോം ശ്രദ്ധിക്ക അപ്പൊ മക്കളെക്കെ വല്ലാതെ പൊറത്ത് കളിക്കാൻ വിടാതെ
മക്കളൊന്നും പിന്നെ വല്ലാതെ ഞമ്മള് ഞമ്മളെ വീട് വിട്ടൊന്നും പൊറത്ത് പോവലില്ല അങ്ങനെ പറഞ്ഞേക്കലൂല്ല കാരണം ഈ തോട് അങ്ങനൊക്കെ എടുത്ത് ഇള്ളൊണ്ടെയ് ഓല്ക്ക് ഓൽക്കൊരു മീൻ പിടിക്കാൻ പോകലാണ് ഉം എടക്കെടക്ക് ഒരു മീൻ പിടി ക്കാൻ പോവ വേറെ കുട്ടികളൊപ്പം
അത് ചെലപ്പോ തോട്ടില് വെള്ളം ഇണ്ടാവാത്ത ടൈം ആക്കാരം പക്ഷെ ഈ തോട് തൊടങ്ങുണ ഭാഗത്ത് അഥവാ മഴ ഇണ്ടെങ്കില് അത് തൊടങ്ങി വരുണ ഏര്യ ൽ മഴണ്ടെങ്കി ചെലപ്പോ ആ വെള്ളാകാരം പെട്ടെന്ന് വരാ അങ്ങനേണ് ഈ പല അപകടങ്ങളും ഇണ്ടാവണ് വെള്ളത്തിനാലുള്ള അപകടങ്ങളൊക്കെ ഇണ്ടാവുണത് അങ്ങനേണ്
അതെ ആഹ് ഞമ്മള് മക്കളിപ്പ വരാർന്ന് കളിക്കാൻ പോവും ഉം
ഞാ ഇവിടുന്ന് കളിക്കാൻ വിട്ടാ ഞാൻ പറയലാ തോ തോടിന്റെ അവിടുക്ക് പോവര്ത്തിട്ടോ പറയും അവട്ക്ക് എത്ത്ണേന് കൊറച്ച് മുന്നാണ് ഇവടൊരു ഗ്രൗണ്ടിള്ളത്
ആഹ് ഇത് എടുത്ത് തന്നേണ് ഇത് ആഹ് ഇത് ഒരു ഞമ്മക്ക് ഒരു വീടിന്റെ എടു താവുമ്പം പിന്നെ ഞമ്മക്ക് പേടിയാണ് പള്ളിന്റെ എടുത്തൊക്കെ തോടും എല്ലോടത്തും തോടും പാടൊക്കെയാണ് പിന്നെ
ആഹ്
പോകാനും പറഞ്ഞേക്കാനും വിടാനൊക്കെ പേടിയാ ചെങ്ങായിമാര് കൂടിയ മക്കക്കെവി
ആ പിന്നെ എന്താ ചെയ്യേണ്ടത് ന്ന് ഓല്ക്ക് അറിയാത്തിണ്ടാവൂല അവരയിനിത്
ൽക്ക് മഴേയാലും കൊഴപ്പണ്ടാവുല മഴ ആണെങ്കി മഴ ആ വെയിലാണെങ്കി വെയില് അങ്ങനേണല്ലോ ഓലെ കളികള്
പറഞ്ഞിട്ടും കാര്യല്ല അവരെ ആ പ്രായ ഇപ്പ അതാണ്
ആഹ് പ്രായം അതാണ് അപ്പൊ ഞമ്മക്ക് പേടിയാണ് പിന്നെ ഞമ്മള് ശ്രദ്ധിക്കാതെ ഇരിക്കാൻ പറ്റൂല്ലല്ലോ ഉം വെള്ളൊക്കെ ഇണ്ട്ലെ ഇപ്പൊ ഇങ്ങക്ക് കൊഴ പ്പൊന്നുല്ലല്ലേ ഉം വെള്ളത്തിന് വെള്ളം തന്നെ വേണം നമ്മക്ക് വെള്ളം ഇല്ലാഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പൊ ഇല്ലാതാവുമ്പളേ ഞമ്മക്ക് ഒരു തുള്ളി വെള്ളത്തിൻ്റെത് അറിയൊള്ളു. ഒരു ദിവസം കരണ്ടന്ന് പോയാ മതി മോ മോട്ടറില് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു പണിയും എടുക്കാനും കഴിയൂല ഇപ്പൊ പണ്ടത്തെ മാതിരി നമുക്ക് കിണർന്ന് മു ക്കാന് അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ള്ളൊരു കാര്യമല്ലേ ചെയ്യൂലല്ലോ ഇപ്പൊ അങ്ങനൊന്നും ആരും നമുക്ക് അങ്ങനെ മോട്ടറിട്ട് ശീലായത് ശീലം ആയോണ്ടേ ഒരു കുടിവെള്ളത്തിന് പോലും അങ്ങനെ നമ്മളൊന്നും മുക്കണില്ലല്ലോ നമ്മള് മോട്ടർ ഇടുമ്പോ നേരെ പോയപ്പോ നമ്മള് അങ്ങനെയാണല്ലോ ഇപ്പത്തെ കാലം അങ്ങനെയാണ്
ആഹ് വേറെ പിന്നെ എന്താണ്ട് എന്നാൽ ആയിക്കോട്ടെന്നാല് പിന്നെ വിളിക്കണുണ്ട്
ആഹ് ആയിക്കോ ഓക്കെ എന്നാ ശെരി